ഉ
ഹലോ
ഹലോ
ആഹ് ചേച്ചി കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആഹ് പിന്നെ ചോറൊക്കെ കഴിച്ചാ?
ഓ കഴിച്ചു. ഒക്കെയള്ള അടുത്ത ലക്ഷണം തുടങ്ങിയിട്ടുണ്ട്
ആന്നല്ലേ ആഹ് ഓന്ന് കേക്കത്തില്ല
മഴയ്ക്കുള്ള ലക്ഷണം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ എന്തെേലും ഒരു അയഞ്ചന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു നെലവില്
ആഹ ഉണ്ട് ചെറുതായിട്ട് വിട്ട് വിട്ട് കേക്കുന്നു.
ആഹ ഓ കാക്കയൊക്കെ കരയുന്നുണ്ടല്ലോ കാാക്കൊക്കെ കറിയുന്നുണ്ടല്ലോ കാ കേക്കുന്നുള്ളൂ ഹും
കാക്ക കരയുന്നത് എന്താണ് ഈയു ഈ ഒരു മൂന്ന് നാലു സമയക്കെ ആവുല്ലോ
ആ
ആ സമയക്കെ ആവുമ്പോ കാക്കകുടെ മൊത്തവും ചുറ്റിന വന്നിരുന്നു പിന്നെ കാക്കയുടെ വിളയാണ്
ഏ
അതാണ് പ്രശ്നം ഇല്ല ചേച്ചി ചോറ് കഴിച്ചതേ ഉള്ളൂ ഞൻ
എ ആ ചോറ് റെഡി ആായോ കഴിപ്പും
ഓ ചോറൊക്കെ എല്ലാം റെഡിയായി നേരത്തെേ റെഡി ആയി
ആഹ
ഇന്ന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു.
ആ
കംപ്ലീറ്റ് ആക്കാനൊക്കെ അങ്ങനെ അതെല്ലാം ശെരിയാക്കി ആ ഇപ്പൊ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വിടെ
ആഹ
ആഹ ഇനി നാലുമണിയൊക്കെ ഒരു നാലഞ്ച മണിയൊക്കെ ആവുമ്പോ ആഹ ചായയൊക്കെ ഇട്ട് കുടിക്കണം
ആഹ്
ഒന്നെങ്കി ചായ ഇടും അല്ലെങ്കിൽ നമ്മുടെ കട്ടന ഉണ്ടല്ലോ
ആഹ്
ആഹ് കട്ടനിട്ട് കുടിക്കും
ഞങ്ങളും അങ്ങനെയാ ചായ വലിയ പ്രിയം ഉം ഒന്നാമത് വലിയ താല്പര്യം ഇല്ല പാല് ചായ കടുംചായ പിന്നെ കൊഴപ്പമില്ല പിന്നെ കടുങ്കാപ്പിയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്
ഓ കടുങ്കാപ്പിന്ന് പറയണ
കാപ്പി പൊടി കാപ്പി
ആഹ് കാപ്പിപ്പൊടി ഇട്ട ഓ ഓ ഓ
ആഹ്
ആഹ് ആഹ് ഹ
അങ്ങനെ കൂടിക്കും
ആഹ് അതിപ്പോം ഞങ്ങളിവിടെയാണെങ്കി വെളുപ്പൻ രാവിലെയൊക്കെ നമ്മള എണീക്കത്തില്ലയോ
ആഹ്
അപ്പഴ്‌ ഏഹ് രാ ചായെക്ക് നമ്മൾ അപ്പഴ്‌ ചായ എടുത്തില്ല. അപ്പഴ്‌ ഏ ചോറൊക്കെ വെക്കാൻ വേണ്ടിട്ട് എണീക്ക്ന്ന സമയ ട്ട് ഏഹ് ഇച്ചിരിക കട്ടനൊക്കെ ഇട്ട് ആ കാപ്പിയിട്ട് കട്ടനല്ല കാപ്പിയിട്ട് കാപ്പിപ്പൊടി ഇട്ടിട്ട് കുടിക്കാറ്ണ്ട്.
ആഹ് നമ്മള് അങ്ങനെന്നെ നമ്മള് കാ വീട്ടു രാവിലെ ഒരു ളാസ് ചെലപ്പോ കുടിക്കും പിന്നീട് ഏഹ് വൈകിട്ട് ഇതുപോലെ ആഹ് മഴയൊക്കെ ആകുമ്പത്തേക്ക് ഒര് ഗ്ലാസ് കട്ടംക്കാപ്പി.
ആഹ് ആഹ് ഓ ങ്ങള നിങ്ങള് അങ്ങനെയാണല്ലേ ഇടുന്നെ നമ്മള് പക്ഷേ രാവിലെയാണ് ഇട്ട് കുടിക്കുന്നെ
കട്ങ്ങാത്തി വെച്ച് കുടിക്കും അങ്ങനെ ചെറിയൊരു ആ എന്തേലും സ്നാക്സോ കടു കടികളൊക്കെ എന്തെങ്കിലും പുട്ടോ രാവിൽത്തെ എന്തെങ്കിലോ ഒന്നൊക്കെ കൂട്ടി ഇല്ലെ പിള്ളേര് കഴിക്കണ കൂട്ടത്തിലെന്തേലു ഒക്കെ കഴിച്ചൊക്കെ ഒരു ചെറിയൊരു എടക്കാലോ ഉം വൈകിട്ടത്തേന് ഇനി ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണോ അതോ
ആ നമുക്ക് ഉച്ചക്കൽത്തെ ഫുഡ് തന്നെയാണ് വൈകിട്ട് പക്ഷെ ചില ഇപ്പം ആഹ് കറികള് പ്രത്യേകിച്ച് ചിലപ്പോ തീർന്നു പോകുന്നുണ്ടന്നുണ്ടെങ്കി ഞങ്ങളെ വൈ അച്ഛന് ചൂടുള്ള ആഹാര ഇഷ്ടം രാത്രികള് കഴിക്കാൻ അപ്പോഴേ അമ്മ ഏഹ് അച്ഛന് വേണ്ടിട്ട് ഏഹ് ചോറ് കറികളൊക്കെ വേറെ വെക്കും ചോറ് അത് തന്നെ വെച്ചിട്ട് കറി വേറെ വെ
നമുക്കും അങ്ങനെയ കറി ഇച്ചിരി കുറവൊക്കെ ആണെങ്കി മ്മന്തി അരക്കോ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെറിയ തട്ടിക്കൂട്ട് ചെറു ചെറു ത കുട്ടുകളൊക്കെ നടക്കും തക്കാളിക്കാ ചമ്മന്തി
ആഹ് അങ്ങനെ ഇവിടെ അങ്ങനെയാണ് ശെയ്യുന്നത് ആഹ് അതേപോലെ ചൂടോടെ ആഹാരം കഴി ക്കുന്നതാണ് ഇഷ്ടം
ആഹ് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാ ചെറു ചൂടൊക്കെ ആണെങ്കി ആഹ് ഒരു ഇല്ലെങ്കിൽ ചാറുകറി എന്തെങ്കിലും ആണെങ്കിലും അതങ്ങ് ചൂടാക്കി എടുത്തിട്ട് ഒഴിക്കും
ആഹ് ഒഴിക്കും ഉം
ആഹ് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ അങ്ങ് പോകും പിന്നെ ചെലപ്പോ ഒരു ക്ലാസ് വെള്ള ഒഴിച്ച് ജെസ്റ്റ് ഒരു ആവി കയറ്റി എടുത്തു ചോറ് ഉപയോഗിക്കും മഴയൊക്കെ ആണെങ്കി പിന്നെ അത് എപ്പഴും ചൂട്ന്നെയ നമ്മള് ഉപയോഗിക്കുള്ളുലോ
ഉപയോഗിക്കുള്ളൂ ഉം അതെ ഇനിപ്പം ഈ മഴ സീസ ഇപ്പവെല്ലാം ചു ചൂടായിട്ടോള്ള ആഹാരമേ കഴിക്കത്തോള്ളൂ വൈകിട്ടാപ്പം തണുക്കത്തില്ലേ നമ്മ ചോറക്കാ അതുകൊണ്ട് രാ വൈകിട്ട് നമ്മള് പിന്നാ ചൂടാക്കി കഴിക്കും
ഉം നമ്മള് നമക്ക് ഇവടെ പിള്ളേരെ ഒക്കെല്ലേ കൂടുതലും പിള്ളേരുടെ ഫുഡുകളും ഭക്ഷണങ്ങളൊക്കെ എന്ന് പറയുമ്പോ ഞാന് മിക്കവാറും എപ്പഴും തന്നെ കഞ്ഞിയായിട്ട് എടുക്കും ചോറ് അങ്ങനെ കഞ്ഞി ആയിട്ട് ഇങ്ങനെ എടുക്കും കഞ്ഞിയായിട്ട് എടുക്കുവാണെങ്കിൽ അതാണ് അവർക്ക് ഒരു സുഖം നമുക്കാണേങ്കിലും അവർക്ക് വയറിനും ഒക്കെ ആയിട്ട് ചോറിനെ കാട്ടിലും ചെറുതായിട്ടൊരു കഞ്ഞിമയയും കൂട്ടി ഇങ്ങ് എടുത്തിട്ട് കൊടുക്കും
ഓ ഓഹ്
വൈകിട്ടത്തെ ഭക്ഷണം കൂടുതലും തന്നെ കഞ്ഞിയ ആയിരിക്കും പിന്നെ ആഹ് അങ്ങനെ കൊടു ക്കുന്ന അവർക്ക് ഇഷ്ട്ടോം
ഇഷ്ടം ഓ ഓഹ്
ഉം
കഞ്ഞിയാണ് അപ്പൊ നിങ്ങള് വൈകിട്ടൊക്കെ കഴിക്കുന്നേ
ഞങ്ങള് ചോറായിരിക്ക് ചോറ് ഇരിക്കുന്നതിന് ശകലം കഞ്ഞിയായിട്ട് പിള്ളേർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കും
കൊടുക്കും ഉം ഉം
പിന്നെ മ മഴയൊക്കെ ആയ ഇടക്കൊക്കെ കഞ്ഞി ചമ്മന്തി പപ്പടം അച്ചാറ് അങ്ങനെ പയറ് തോരൻ അങ്ങനെയെ ഐറ്റം ചിലപ്പോൾ കഞ്ഞിയും പയറും കൂടെ ഒത്ത് വെക്കും
ആഹ്
പപ്പടം ഇങ്ങനെ കല്ല് കല്ലി കല്ലേ വെച്ചിങ്ങനെ പൊരിച്ചെടുക്കും ചപ്പാത്തി ഉണ്ടാക്ക ക്കണോല്ലേ
ഓ അങ്ങനെ പിടിച്ചെടുക്കോ
ആഹ് തീക്കനലെല് വെക്കുന്നത് പോലെ തന്നെ നമ്മള് കല്ലേല് വെച്ചിട്ട്
ഓ അത് ശരി അപ്പൊ അത് പൊള്ളി വരോ
ആഹ് പൊള്ളി നമ്മുടെ അടുപ്പേൽ വെക്കപ്പം ഒത്തിരി പൊള്ളി വരത്തില്ലല്ലോ എണ്ണക്കകത്ത് ഇടുന്ന പോലെ
ആഹ് ആഹ്
ആഹ് ഇത് ചപ്പാത്തി വരുന്ന പോലെ നമ്മൾ നല്ല അത്യാവശ്യം ഒരുമാതിരി വാടിക്കരിഞ്ഞു പോലെ നല്ലൊരു അതിരുപ്പ വേറെരു മണവും രുചിയോ അന്നേരം ഇപ്പൊ എണ്ണയില് വറക്കുന്ന പോലെ അല്ല പൂരി ഉണ്ടാക്കുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും പോലെ വ്യത്യാസം ഉണ്ടല്ലോ
ആഹ്
അതുപോലെ എണ്ണേല് പപ്പടം പറക്കുന്നതും ഇതുപോലെ കല്ലേല് ഇങ്ങനെ ചുട്ടെടുക്കുന്നതും വ്യത്യാസമുണ്ട്
ഓ
അപ്പൊ ആഹ് ഒരു ചൂട് കഞ്ഞീന്റെ ഒക്കെ കൂടതിൽ വരുമ്പോ വേറെരു ടേസ്റ്റ്
ടേസ്റ്റ് ആണോ
ഉം
സ്റ്റ്, ‌ അങ്ങനെ ചുട്ടെടുക്കുന്നുന്നത് ഞാൻ ആദ്യായിട്ട കേൾക്കണേ
ആഹ് അങ്ങനെ ചുട്ട് എടുക്കാം അങ്ങനെ ചുട്ട് നമ്മള് ചപ്പാത്തി അങ്ങനെയല്ലേ പഴേ തീ കുറച്ച് വെച്ച് പൊന്തി ഇങ്ങനെ വരുവല്ലോ
ആഹ് ആഹ്
അതേപോലെ തന്നെ ഇതും ചെയ്യാം
ചെയ്യാം ഓ അത് ശെരി ആഹ് ഇവിടെ ഇടക്കൊക്കെ കഞ്ഞി വരോള്ളു അങ്ങനെ ഇബടെ ആർക്കും പനി എന്തെങ്കിലും വരുയാണെങ്കിലെ കഞ്ഞി വരാത്തൊള്ളൂ
ആഹ് നമുക്ക് ചൂട് മഴക്കാലോക്കെ ആവുമ്പോൾ ഞങ്ങൾ ഇവിടെ തീ മിക്കവാറും തന്നെ കഞ്ഞി ഇടും കഞ്ഞി വൈകിട്ടും കഞ്ഞി വെക്കും രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി എന്തെങ്കിലും ആയിരിക്കുല്ലോ അപ്പോ ദോശ ഇഡലി അങ്ങനെ എന്തെങ്കിലും പുട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് ചോറാണെങ്കിലും ആ ചോറിരുന്നാലും ചിലപ്പോൾ ഏ കുക്കറിനകത്തേക്ക് ശകലം നല്ലോണ്ണം ഈ ചോറ് വടിക്കുന്ന കഞ്ഞി വെള്ളം ഉണ്ടാക്കി ഇച്ചിരി എടുത്ത് നീക്കി വെച്ചിരുന്നാലും വൈകുന്നേരത്തിന് കുക്കറി ഒരു വിസിലും കൂടെ അടുപ്പിച്ച് കഞ്ഞിയായിട്ട് വേണോന്ന് തോന്നുന്ന ദിവസം അങ്ങനെ ചോറിനെ ആണെലും ആക്കിയെടുക്കും
എടുക്കാം ഉം ഉം ഉം
മഴക്കാലത്തിൽ മാത്രവേ
മഴക്കാ ഓ നിങ്ങള് കഞ്ഞില് മെയിനായിട്ട് കഞ്ഞി വെക്കുമ്പം കഞ്ഞിനകത്ത് എന്തെങ്കിലും ഇടേ
ഇല്ല ചോറില് ഉപ്പ് ആ അത് കഞ്ഞി ചിലപ്പോ പയറൊപ്പം ഇട്ട് വെക്കും കഞ്ഞിയും പയറും ചെറുപയർ ഇട്ട് വെക്കും കഞ്ഞിയും പയറും കൂടെ വെച്ചിട്ട് ഈ പപ്പടം ചുട്ടെടുക്കും
ഓ ഓ അല്ല ഇത് മിക്സായിട്ട് ഇടൂലേ
ആഹ് മിക്സായിട്ട് ഇടുന്ന കാര്യ പറഞ്ഞത് കഞ്ഞിയും പയറും കൂടെ ഒര് ഒരു ഇതുപോലെ ഇട്ട് കുക്കറെ വെച്ച് വേവിച്ചിട്ട് എടുക്കുമമ്പോ ഇതുപോലെ പപ്പടം ചുട്ട് എടുക്കും
ഓ അങ്ങനെ ആഹ്
ആഹ് അല്ലാത്ത പക്ഷം നമ്മള് ചെയ്യുമ്പം കഞ്ഞിയായിട്ട് ചോറ് മാത്രം വെന്ത് വരുന്ന ഒരു ഒരു ഇതാെന്നുണ്ടെങ്കില് ഇച്ചിരി പയർ ഓലത്തനായിട്ട് ഇങ്ങനെ ഏ ഇങ്ങനെ ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വെക്കുവല്ലോ
ഓ അങ്ങനെ ആഹ്
അങ്ങനെ എടുത്ത് ചുമ്മാ എടുക്കും പിന്നെ പപ്പടം പൊരിച്ചതായിരിക്കും ചിലപ്പോ അച്ചാറോ അല്ലെങ്കിൽ ചിലപ്പോ മാങ്ങാ തേങ്ങാ ചമ്മന്തിന്ന് പറയും മാങ്ങയും തേങ്ങയും കൂടെ വെച്ച് ഈ ഏ മുളക് പൊടിയൊക്കെ വെച്ച് അരക്കും
ഓ മാങ്ങ ചമ്മന്തി പച്ച മാങ്ങച്ച ച്ച, ഉണ്ടാക്കുന്നല്ലേ
മൂന്ന് തരത്തിലുണ്ടാക്കും പച്ച മാങ്ങ വെച്ച് വച്ച് മ പച്ചമുളക് ഒക്കെ വെച്ചരയ്ക്കുന്നത് മാങ്ങാ ചമ്മന്തിന്ന് പറയും
ആഹ്
പിന്നെ തേങ്ങ മാത്രം വെച്ച് മാങ്ങ ഇല്ലാതെ തേങ്ങാ ചമ്മന്തി അരക്കും
ആഹ് തേങ്ങാ ചമ്മന്തി ആഹ്
ആ പിന്നെ മാങ്ങാ തേങ്ങാ ചമ്മന്തി എന്ന് പറയും മാങ്ങയും തേങ്ങായും എല്ലാം കൂടെ വെച്ചിട്ട് പ പച്ചമുളക് അല്ലാതെ മുളക് പൊടി പത്തലമുളക് വറുത്തെല്ലാം കൂടെ മൂപ്പിച്ച് വെച്ചേച്ച്
ഔ
ആദ്യം ചമ്മന്തി അരക്കും
ഓ അത് ചമ്മന്തി ആരക്കും
ഉം പത്തലമുളക് വറക്കും അതിന്റെ കൂടെ രണ്ട് ചുവന്നുള്ളി വെ്ക്കും അതിന്റെ കൂടുതൽ ഈ മാങ്ങായും വെക്കും തേങ്ങായും വെക്കും
ഓഹ്
അതും വേറൊരു ടേസ്റ്റാ
വേറ ടേസ്റ്റ് ഓഹ് ഓഹ് ഓഹ് ഉം
മാങ്ങാ ചപ്പന്തി കേട്ടുണ്ട്
ആഹ് തേങ്ങാ ചമ്മന്തി അരച്ചാലും രണ്ട രീതിയിൽ അരക്കും
തേങ്ങാ ചമ്മന്തി ആ അതും എനിക്കറിയാം മറ്റേ സാദാ നമ്മള് തേങ്ങ അരച്ച വെക്കുന്നതും പിന്നെ ആ നമ്മള് ചുട്ട് എടുത്ത ചമ്മന്തി ആരക്കുവല്ലോ
ആഹ് ചുട്ടെടുത്ത് ചുട്ടതും എണ്ണക്കകത്തിട്ട് വറുത്ത് പത്തലമുളക് എടു വെക്കുന്നതെ ഏറെറെ ഒരേപലെും
ഒരേ പോലെ
ഉം പിന്നെ പച്ചക്ക് വെച്ചിട്ട് അല്ലാതെ ഒരു വെളത്തുള്ളിയോ എല്ലെങ്കനും ഉള്ളിയൊക്കെ വെച്ച് പച്ചക്കും അരക്കും
ആരക്കും ഉം ഉം പിന്നെ എന്നാ വെക്കട്ടെ ചേച്ചി
ഒക്കെ..
മ്മ്ഹ് ഓക്കേ ചെശരി.
മ്ഹ്.. ഉ